ഏ ഹലോ
സൗണ്ട് കേൾക്കാമോ
ആ ഇപ്പൊ കേക്ക്ന്ന്ണ്ട്
എവിടെ വീട്ടിലാണോ
ആ വീട്ട്ത്തന്നേണ് എന്തൊക്കെ ങ്ങനെ പോന്ന്
രാത്രിക്കത്തെ ഫുഡൊക്കെ കയ്ച്ചോ
ആ രാത്രിക്കത്തത് ഞാൻ ചെൽപ്പോ ചെറുതായിട്ടേ കഴിക്കൊള്ളു മരുബാങ്ങൊട്ത്തുടനെ
ആഹ രാത്രി ഡയറ്റിങ്ങിന്റെ ശീലണ്ടാ
അങ്ങനെ ഡയറ്റിങ് സ്ഥിരമായിട്ട് ഡയറ്റിങ് അങ്ങനെയൊന്നുമ ഇല്ല. ഞാൻ ചിലപ്പോൊക്ക ഞ നേരത്തെത് കഴിക്ക കുഞ്ഞിപ്പോ എടുക്കാൻ നേരത്തെ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അടി ങ്ങന തരുപ്പ സ്ഥിരായിട്ട് ങ്ങൻ ഡയറ്റിങ് അങ്ങന ഒന്നുമ ചെപ്പോ നേരം വേകവും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഡ ആയിട്ടൊന്നുംല്ല ചിലപ്പം ഇങ്ങനെ
ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യം ഞങ്ങളൊന്നുമല്ല
ഇനിപപോ ഒരു ഒരു പാകത്തെ ഒരു തടിയാണ് ഇനി ഇപ്പോ കൂടണ്ടന്ന് വിചാരിച്ചിട്ട് അപ്പൊ തടി കൂടെങ്ങള ഇപ്പൊ ഞാൻ പ്രത്യേകിച്ചതിനന് ശേഷം നല്ല ത വ്യായാമം അങ്ങനെ ഇതുവരെ കാര്യമായിട്ടൊന്നുംമല്ലനി ഇ ചെലപ്പോ ഇങ്ങനെ രാവിലൊക്കെ വീടിനു ചുറ്റുമക്ക ഇങ്ങനെ നടക്കും.
നമ്മള് വ്യായാമം ചെയ്യുമ്പോൾ ഡെയിലി അതാ കറക്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾാണ് മേ ഏ് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ അടുക്കളയിലും ആ് നമ്മൾന്ന് വ ചിന്തിക്കും നമ്മള് ജോലി ചെയ്യുമ്പോ അടു മക്കളൊക്കെ കുറെേ നടക്കണ്ട് വീടിൻന്റെറകത്ത് കൂടെ നടക്കുന്നുണ്ട് ഇതൊക്കെ നടത്തില്ല വിചാരിക്കും, പക്ഷെ അതൊന്നും ശരിയായി തോന്നത്തില്ല
നടന്നിരുന്നു പിന്നെ അയ്‌ന്റെ ഇടയില് കൊറച്ചര രണ്ടഴച്ച പക്ഷേറ രാവിലെ എന്നും മുറ്റത്തൂടെ വീടിങ്ങ ചുറ്റും പിന്നെ ഞാന് പി തലവേദനൊക്ക ഉണ്ടായി പിന്റെ ഇടുത്ത് ഒരാഴ്ചകോള അങ്ങനെ അപ്പൊ പിന്നൊക്കെ നിന്ന് പിന്നെ മഴ ചിലപ്പോ ആ ആ പിന്നെ രാവിലെ ടൈമിൽ നല്ല മഴയ ആയിരിക്കല്ല അപ്പൊ ചിലപ്പോ പുറത്തിറങ്ങാൻ കഴിയൂല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് തുടർന്നോണ്ടേ നിന്നാ അങ്ങനെ ചെയ്യുവല്ലോ പിന്നെ ഒന്നൊരു സ്റ്റോപ്പ് ആയാൽ പിന്നെ
ആ സ്റ്റോപ്പ ആയി കഴിഞ്ഞ പിന്നെ തൊടങ്ങി കിട്ടാൻ പ്രയാസം, തുടങ്ങി കിട്ടിയാലല് ഞമ്മൾ അത് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും ഒരുവിധമുള്ള ആളുകളൊക്കെ ഇപ്പ പിന്നെ ണ് ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും ഇതിനൊക്കെ പിന്നെ ചില ആളുകളൊക്കെ നമ്മൾ സെൻടറിലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മള് വ്യായാമത്തെ കുറിച്ച് ചിന്തിക്ക എക്ക് അസുഖങ്ങൾ വന്ന് തുടങ്ങുമ്പോഴാണ്
ആഹ് അതെ ഇപ്പൊ ഇതുവരെ യന്നും അങ്ങനത്തെ ഒരു പ്രശ്നംല്ലേ ഇനി ഇപ്പ അങ്ങനെ വെയിറ്റ് ഒക്കെ ഇങ്ങനെ മുമ്പും തതിരെ തടില്ലാതെ അങ്ങനൊയിരുന്നു ഇപ്പ ഇങ്ങനെ വെയിറ്റ് കുറച്ച് കൂടിയപ്പ പിന്നെ ഇങ്ങനൊ ഒരു പേടി പിന്നെ പിന്നെ വെല്യോരു പ്രശ്നം ഇപ്പൊ വെല്യ ത് ജോലി ഭാരല്ലല്ലോ വീട്ടില് ങ്ങനെ അട്ക്കളേ ങ്ങനെ ചെറിയേ
ആ വീട്ടിലെ ജോലികള് മാത്രം കഴിഞ്ഞാല് പിന്നെ എല്ലാത്തിനും മെഷീനുംണ് അപ്പൊ ഞമ്മള് ജോലി എളുപ്പം കഴിയും
ആ അതെ പിന്നെ എടുക്കാണെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ പൊറത്തൊക്കെ എടുക്ക നമ്മള് മടിച്ച് കൊറേക്കെ ചെയ്യാതെ അങ്ങനെയൊക്കായിട്ട്
ആഹ്
പൊക്കെ എളുപ്പമുള്ള ഇത് നമ്മള് ചെയ്യുന്നല്ലല്ലോ അതു കൊണ്ട് എങ്ങനെ തോന്നും ഇങ്ങനെ ചെയ്യാൻ എന്ന് ചോദിച്ചാ ഓരോന്നങ്ങ് തുടങ്ങും
മ്പേ നമ്മള് വീട്ട് ജോലി ആണെങ്കിലും മുറ്റം ഡെയിലി അടിക്കും വീ ടാണെങ്കിൽ ഡെയിലി അടിച്ചു വാരി ക്ലീൻ ചെയ്യും ഇപ്പം മുറ്റമൊക്കെ രണ്ട് ദിവ സം കൂടുമ്പോഴോ അല്ലെങ്കിൽ അടുക്ക്‌ വീടൊക്കെ തന്നെ രണ്ട് ദിവസം കൂടുമ്പോളൊക്കെ ത ന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു വിധമുള്ള ആളുകളൊ ക്കെ ചെയ്യത്തൊള്ളൂ പിന്നെ എല്ലാത്തിനും മെഷീനും കാര്യങ്ങളാണ് നമ്മുടെ ശരീരം തീരെ അനങ്ങുന്നില്ല നമ്മളീന്ന് ഉള്ളിലോട്ടുള്ള നട ത്തം മാത്രവേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമു ക്ക്‌ ഇങ്ങനെ അസുഖങ്ങള് കൂടി വരുന്നുണ്ട് ഓരോ അസുഖങ്ങളും കൊളസ്ട്രോൾ ആയിട്ടും ഫാറ്റ് ഡെലിവറായിട്ടും ഓക്കെ ഇപ്പൊ എത്രയോ പേർക്ക് ചെറുപ്പം കാലം മുതലേ
ആ അതെ എനിക്കിപ്പ ഷുഗർ ഉണ്ടാവുന്നരു പേടിയാണ് അങ്ങനെയല്ല വറ പ്രഗ്നന്റ് ആയ സമയത്ത്
ആ പ്രഗ്നന്റ് ആവുമ്പോ ചില സമയത്ത് ചില ആളുകളൾൊക്കെ പൊതുവേ കണ്ട വരാറുണ്ട് അത് ഡെലിവറി കഴിയുന്നോടൂ കൂടിയത്
അത് പോകും ചെയ്യും ആ ചില ആളുകൾ പറയാ അങ്ങനെ അങ്ങനെ ഡെലിവറി ടൈമിൽ ഉള്ളവർക്കും പിന്നെ വീണ്ട വരാൻ സാധ്യതയ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം
ആഹ് ഞാനും കേട്ടിട്ടുണ്ട് നമ്മൾക്ക് എന്തേലും ക്ഷീണോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഞമ്മള് ജസ്റ്റ് ഒന്ന് എന്താണ് മോർണിങ്ങിൽ പോയിട്ട് ച്ച് ചെയ്താ മതി
ആ അതെ ഞാനിപ്പോ ഒന്ന് ചെയ്യണംന്ന് വിചാരിച്ചിരുന്നു എനിക്ക് ഇപ്പ പനിയായ സമയത്ത് അപ്പ ഞാൻ എനിക്ക് നല്ല മഴയെ എന്നാലെനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഷുഗറൊക്കെ പറയാൻ പറ്റില്ലല്ലോ പ്രായന്ന ആവണ്ടല്ലോ ഇപ്പത്തെ
ഇരുപത്ത്നാല് ഇരുപത്തഞ്ചും വയസ് മുതലന്നെ സ്റ്റാർട്ട് ചെയ്യണ്ട് ഇപ്പൊ ഷുഗർ
ഷുഗർല്ല ഉണ്ട് പിന്നെ പ്രഗ്നൻ്റായിട്ടുള്ളത് പോവാത്തതും കേട്ടിട്ടുണ്ട് ഇപ്പം ഈ അടുത്താഴ്ചൊക്കെ പിന്നെ അത് പോവാതെ
നമ്മളെ കാലവർഷത്തിന് മാറ്റ റ്റ വന്ന മയെം തന്നെയാണ് നമ്മുടെ പ്രകൃതി ഞമ്മളോട് ഇണങ്ങുന്നില്ലപ്പ അപ്പ നമ്മള് ചെറുപ്പം മുതലേ നമുക്ക് ഓരോ അസുഖങ്ങള് വന്ന് തുടങ്ങാണ് വന്ന് കഴിഞ്ഞാ പിന്നെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട എന്ത് ചെയ്താലും നമുക്കൊരു തൃപ്തിട്ട നമുക്ക് മാനസികമായിട്ട് നമ്മള ആ ഒരു അസുഗം ആയി എന്നൊരു ചിന്ത നമു മാനസികമായിട്ട് വരുന്ന് തൊട
ആ അതെ അതെ അപ്പൊ അതിന്റെ മുമ്പേ നമ്മൾ ശ്രമിക്കണം നമ്മള് വന്നിട്ടേ നമ്മള്
ഞാനൊക്കെ പൊതുവെ മധുരത്തോടൊക്കെ ഭയങ്കര പ്രിയ ഉള്ള ആള ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഇങ്ങനെ മിഠായി വേണം ഇടയ്ക്കൊക്കെ ഒന്ന് മിട്ടായി ഒന്ന് വായിൽ വായിലിട്ട് ഇങ്ങനെ നട
നോക്കട്ടണ്ടോ നോക്കട്ടെ ആ ഞാനും ആ അതെ ഞാനും എനിക്കൊന്നും തന്നെ ഭയങ്കര ഇഷ്ടാണ് മധുരയൊക്കെത്തോടെ നല്ല താല്പര്യയുള്ള ആളാ ഞാൻ പിന്നെ എന്നാലും ഞാൻ ചായ പഞ്ചസാര ആ ചായ ഒക്കെ കുടിക്കും കൂടിക്കുമ്പൊക്ക ഞാൻ മധുരം ഉപയോഗിക്ക ഉപയോഗിക്കലില്ല എന്നാലും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഒക്കെ കാണുമ്പൊ ഒരു പൂതി
ആ ഉം എനിക്ക് രണ്ട് നേരം ചായ രാവിലെയും ചായ വേണം വൈകിട്ടും ചായ ഇല്ലെങ്കിൽ അസ്വസ്ഥതോ തോന്നും അത് നല്ല മധുരത്തിൽ കിട്ടും ഇടും വേണം
ഏ ഞാൻ ചായക്കെ ഞാൻ മധുരം ഉപയോഗിക്കൂല അ എനിക്ക് ഇത് സം പറഞ്ഞമാതിരി പിന്നെ പ്രെഗ്നന്റ് ആയ സമയത്ത് തന്നെ ഉപയോഗിക്കാതെ ആ തുടങ്ങിയതണ്ട് പിന്നെ എനിക്ക് അത് പിന്നെ ഇത് ഇഷ്ടാണ് ഇത് എന്നാലും എവിടുന്നെങ്കിലും നമ്മള വീട്ടക്കൊക്കെ പോ അവിടെ നിന്ന് അത് ഞാൻ കുടിക്കും അത്‌ പിന്നെ അവരോട് നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ ഒരു ശരി ഇല്ലല്ലോ അങ്ങനല്ല നമ്മളിപ്പോ പ്രായമായ ആൾക്കാരല്ലേ ഇല്ല ഓരെ ബുദ്ധിമുട്ടിക്കാൻപറ്റില്ലല്ലോന്ന് വിചാരിച്ചിട്ട് അപ്പ പിന്നെ കുടിക്കും അല്ലാതെ ഞാനും വീട്ടിൽ നമ്മൾ ഉണ്ടാക്ക
ആ പിന്നെ നമുക്ക് അറിയുന്നവരോട് നമുക്ക് വേണ്ട എന്നുള്ളത് നമുക്ക് പറയാം മറ്റേ നമ്മൾ അവരുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വേണ്ടട്ടോന്ന് പറയാം അപ്പൊ അവർക്കും ഞമ്മക്കും നമുക്കൊരു പറയാനും ഒരു പ്രയാസമാണ് അവരുണ്ടാക്ക കഴിഞ്ഞൽ നമുക്ക് കുടിക്കാതിരിക്കുമ്പോഴും നമുക്കൊരു പ്രയാസമാണ്
ആ അതെ ഉം പിന്നെ അവിടെന്താ ഫുഡ് ഒക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാം റെഡിയാണ് ഇന്ന് ചെമ്മീനും ഫ്രൈ ചെയ്തതും ചപ്പാത്തി ഒക്കെയാണ് ഇന്ന് ഫ്രൈ ഫുഡിന് ഇപ്പം മീനൊക്കെ വാങ്ങ് ഭയങ്കര പ്രയാസാണ് പൊറത്തൊക്കെ പോയിട്ട് വാങ്ങണം ഇതിലെക്കെ വര്ന്ന വണ്ടികളൊക്കെ എപ്പഴെങ്കില് വരോള്ളു നമ്മളിനി കാത്ത്നിന്നാല്മ്മക്ക് കിട്ടത്തില്ല. നമ്മള് ഇന്നേക്ക് വേണന്ന്ണ്ടെല് തലേ ദിവസം വാങ്ങണം മ്മ് ഭ ബൈ ങ്കര വെല വരുന്നുണ്ട് ചിക്കന്റെ റേറ്റ്
ആഹ് അങ്ങനെ ഞങ് ഞങ്ങള് കൊറേ ആയി ഇപ്പം
പൊതുവേ ഇപ്പ ഈ ആ ട്രോളിങ്ങിന്റെ ടൈം നടന്നോണ്ടിരിക്കേലാ അതാണ് കിട്ടാൻ പണി
മ്മ് മ്മ് പിന്നെ പിന്നെ ഇങ്ങടെഏ സ്ഥിരായിട്ട് ചപ്പാത്തി തന്നെ കഴി ക
അല്ല ഇത് ഇന്ന് ഇങ്ങനെ സ്പെഷ്യല് കൊഞ്ച് വാങ്ങിയതോണ്ട് ഫ്രൈത്റ് ണ്ടാ ചെമ്മീൻ വാങ്ങിയത് കൊണ്ട് രാത്രീകത് ചപ്പാത്തി ഉണ്ടാക് നമ്മള് രാവിലെ ചോറ്ന്ണ്ടാക്കുമ്പള് വെ ആ
അല്ല രാത്രി ചപ്പാത്തി രസാണ്. നല്ല കറിയൊക്കെണ്ടായാല് നല്ല രസാണല്ലോ കഴിക്കാന് പിന്നെ ഉം ചോറ് രാവിലെ തന്നെ വെക്കോ?
ആ രാവിലെ മക്കള് സ്കൂൾക്കൊക്കെ കൊണ്ടു പോവുമ്പത്തിന് ചോറ് നേരത്തെ ആകും. ചോറാവുമ്പ ഞാന് രാവിലേം വൈകീട്ടും അങ്ങനെ വെക്കും. പിന്നെ കറികളും ഉപ്പേരീയൊക്കെ രാവിലെ തന്നെ ഒരുമിച്ചേന്നെ വെക്കാറ് രാവിലെ പിന്നെ കൊണ്ടോണ കാരണം പിന്നെ നേരത്തെ വെക്ക്ന്നതാ അതുകൊണ്ട് രണ്ടു നേരം ചോറ് വെക്കും.
പിന്നെ ഈ മഴക്കാലൊക്കെ ആവുമ്പോള് മഴക്കാലോക്കെ ചോറൊക്കെ ഭയങ്കര തണുപ്പാവ തല്ലോ അപ്പൊ വൈകീട്ട് ചൂടാക്ക്ണേന് പകരം വെ അത് ഒരുപോലെന്ന് കേട്ടിട്ട് വൈകിട്ട്ക്കുള്ളത് രാത്രിക്ക് അപ്പ വെക്കാറാണ് രണ്ട് മൂന്ന് നാല് പേരെ ഉള്ളൂ നമ്മള് റില് ഗ്യാസില് വ ത് വെക്കാറാണ് നാഴരി രാവിലെയും രാവിലെ വയ് ഇങ്ങനെ എടുക്കറാണ യിക്കാം
ഉം ഉം അത് ശരി
ഫുഡ് കിട്ടും അവരിങ്ങനെ വഴരിലൊക്കെ നിന്ന് വാങ്ങാൻ മടിച്ചിട്ട് അവര് കൊണ്ടുപോകും
ഏ ഇവിടെ മോള് പിന്നെ കൊണ്ടുപോവാറില്ല കൂട്ടാൻ എന്തെങ്കിലും കൊണ്ടുപോവുള്ളൂ
ആ അവള്ക്ക് മോള് ഫുഡ് കഴിക്കാനും പിന്നാക്കാണ് പതിയെ പതിയേ കഴിക്കത്തുള്ളൂ അപ്പൊ അവിടെ പോയി വാരി നിന്ന് ആ ടൈം കൊണ്ട് ഇവിളവിടെന്ന് കഴിക്കയാണ് എനിക്ക് ടൈം കിട്ടത്തില്ലന്ന് ഒക്കെ പറയും
ആ ഹ അയ് ശരി ഇവിടെ ഞാ ഓള് പറയും പിന്നെ അവിടെ എല്ലാം വാങ്ങണ പോലെയാണ് പിന്നെ എന്തെങ്കിലും അവിടുത്തെ പച്ചക്കറി കാര്യങ്ങളെക്കെ ണ്ടാവുള്ളു അതൊന്നുംർക്ക് വല്യ ഇഷ്ടൊണ്ടാവില്ലല്ലോ
ആ പക്ഷെ മുമ്പത്തേക്കായും കൂടുതലും ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറാണോ സ്കൂളുകളെ കിലും ഇവര്ക്ക് വീട്ടിന്നുള്ളത് വേണം ഇവർ വീട്ടിന്ന് ഫുഡ് കൊണ്ടായാലും ക്ലാസ്സിൽ എല്ലാരും ഷെയർ ചെയ്തിട്ടാണ് കയി ക്കർ ചെല് ഇപ്പങ്ങാണം സ്കൂള്റ്റ് വരുമ്പളെ അവള് കൊണ്ടായ കിട്ടാനൊന്നാവില്ല ചെലപ്പോ ബാക്കിച്ചങ്ങാ വിട്ടി പാത്ര തിൽ അപ്പന്നെ കൂട്ടികളെല്ലാരും സ് ഷെയർ ചെയ്ത് കഴിക്കണതാണ് പറയും
ആ അതെ അത് വലും പറയും കൂട്ടാനും ക്കെ എല്ലാരും ഷെയർ ചെയ്തിട്ടാണ് കയിക്കാന്ന് രസ ആണല്ലോ അതൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോയ സമയത്തും അങ്ങനൊക്കന്നെ ആയിരുന്നല്ലത നല്ല രസായിരുന്നു എല്ലാർക്കും കൊടു ത്ത് കൊറേ വെൽതാഹ്മ്പ പിന്നെ കൊട് ക്കൊന്നും വാണ്ട്യര്ല മ്മളെടുക്കും അങ്ങനെയാണ
ആഹ് ആഹ് ഇപ്പം ഏഴുംന്താണ് നമ്മള് പ്പൊ കൊടുക്കേണ്ട അപ്പർത് ന്ന് അമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടാനം കുട്ടികളെ അങ്ങ
ആഹ് അതെ ഉം ആഹ് അതെ അതൊക്കെ രസായിരുന്നു ആ കാലം ഉം ഉം പിന്നെ
കുട്ടികളൊക്കെ സ്കൂളി പോണ കുട്ടികളെന്നെയല്ലേ?
ആഹ് മോള് പോവും ചെർത് അംഗലവാടിയില് പോവും. പിന്നെ ആഹ് കൊറച്ച് പോഅണം പിന്നെ വണ്ടിണ്ട് അപ്പൊ പിന്നെ കൊർച്ച് ദ് ദു മ്മളെ നാട്ടിലെന്നേണ് നാ ട്ന്ന് പോഉമ്പോ മ്മക്കൊരു ഉച്ച സമയത്തൊക്കെ ഒരു മടിയായിട്ട് തോന്നു ഹും ങ്ങനെല്ലങ്ങനെ പോഉമ്പോയ് പിന്നെന്താ പിന്നെ പിന്നെ വിളിക്കല്ലേ ന്നാല്
ആഹ് ശരി ന്നാ വിളിക്കാ
ആഹ് ഓക്കെ